ലോ
ആഹ് അലോ എന്ത എട്ക്ക്‌ന്ന്
ആഹ് എന്താ ഉച്ച പിള്ളേര് മഴക്കത്തിലായിരുന്നു
ആഹ് ഉം ആ കഴിച്ച് ഇവിടെന്ന് ഏ ന്ത്‌ മീനാരുന്നു മീനും പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു
മീനൊക്കെ പ്പോ വരുന്നില്ലേ അവ്ടെ
ആ മീന് അമ്മള് കൊറേ നാളായി കിട്ടിയിട്ട് ഇന്ന് കിട്ടി ഇന്ന് ആ അയിലെ അര് ന്ന് അത് പിന്നെ കറിക്കെ വെച്ച്
ഉം
പിന്നെ കരണ്ട് ഇല്ലാര്ന്നു ഇപ്പഴാ കരണ്ട് വന്നത്
ആഹ് ഉം ഇത് കഴിച്ച് മക്കള് ന്ന് പ്പൊക്ക മക്കക്കൊക്ക ലീവ് ആണല്ലോ ല്ലേ
ആഹ് ഇന്ന് അവധിയായോണ്ട് ആഹ് ഒരാളേ ഉള്ളു അവധിയാ
ആ അശരി ആളെത്രി
എന്തോ
ആളെത്ര ക്ലാസ്സിലാ പഠിക്ക്‌ണേ
ആ ആള്നി അല്ല രണ്ടാം ക്ലാസ്സില്
ആഹ് ആ എന്തൊക്കെ ണ്ട് വിശേഷങ്ങളൊക്കെ
ആ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പോവുന്നു ഒര് മോൾടെ ബർത്ത്ഡേ ഉണ്ടായിര്ന്ന് അവിടെ പോയി അവിടെ ആം നല്ലേ ഒരു നല്ലൊരു സ്ഥലൊവ അവ്ടെ വയലും ഒക്കെ ഉള്ളൊരു ഗ്രാമ പ്രദേശമ
ഉം എന്നായിരുന്നു
ഗ്രാമപ്രദേശൊവാ അവ്ടെ നല്ലൊരു നല്ലൊരു അന്ത് പിന്നെ അവിടെ ഉം പിന്നെ അവ്ടെ മീനൊക്കെ ങ്ങനെ തോം ചെറിയൊര് കാ
കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമായിരിക്കും
ആ ആന്ന് അവിടെ നല്ല മീനൊക്കെ പിടിക്കാ പറ്റും നമക്ക് ഉം നല്ലൊരു അന്തരീക്ഷോവാ അവിടെ പണ്ടൊക്കെ ഞങ്ങടെ മാ അവിടെ ഉള്ളവരൊക്കെ ങ്ങനെ ചീനിയൊക്കെ നടു അങ്ങനെ നമുക്ക് ചീനി അത് ഇതൊക്കെ വാങ്ങാ പറ്റും ടും
ആ ഉം ശരി എവ്ടേലും ടൂറൊക്കെ പോയിരുന്നോ വെക്കേഷനായിട്ട്
എന്തോ
എവ്ടെന്ന് ടൂറൊക്കെ പോയിര്ന്നോ വെക്കേഷനായിട്ട്
കേട്ടില്ല ഒന്നൂട പറഞ്ഞേ
വെക്കേഷൻ സമയത്ത് എവിടേലും ടൂറ് പോയിരുന്നോ ഒയ്ക്ക
വെക്കേഷൻ സമയത്ത് പോയി പോയി ആ ഷാപ്പിലൊക്കെ പോയായിരുന്നു. ഷാപ്പിൽ പോയി ഫുഡൊക്കെ കഴിച്ച്
ഉ ഉം
അവിടെ നല്ലായിരുന്നു ചീനയും പാൽക്കപ്പൊക്കെയില്ലേ
ഇപ്പത്തെ ഫുഡ് നല്ല അടിപൊളിയായിരുന്നു
ആ ആ ആ പാൽക്കാപ്പയും പിന്നെ മീൻ വറുത്തതും അതൊക്കെയരുന്നു ഞാൻ ഓർഡർ ചെയ്തത്.
ആഹ ആഹ അഹ് ശരി
പിന്നെ അല്ലാതെ ആ മറ്റേ ചേമ്പും കാച്ചിലൊക്കെ ഉണ്ടായിരുന്ന്
ആഹ
അത് പിന്നെ ഓർഡർ ചെയ്ത് ആ ഞങ്ങളത് എന്റെ ചേട്ടനതാ കഴിച്ചത്. നമ്മളെ ഇവിടാ കഴിക്കുന്ന അ ആ സാധാരണ നമ്മൾ പുറത്ത് പോകുമ്പോ നല്ലത് കഴിക്കാനല്ലേ നോ വെറൈറ്റി സാധനങ്ങൾ. അവിടെ ചെന്നപ്പോ കാ ച്ചിലും ചേമ്പൂ ഒക്കെയ ഓർഡർ ചെയ്യുന്നെ
ഉ അഹ് ശരി
ആ പിന്നെ അതിന്റെ ഇപ്പറത്ത് ഒരു മണി സമയമായിരുന്നു പക്ഷെ നമ്മള് അല്ല ല്ലാതെ മേടിക്കുന്നത് പ്രത്യേകം വാങ്ങുന്ന കക്ക ഇറച്ചിക്കൊക്കെ റേറ്റ് അല്ലാതെ കൊടുക്കണം, ഇത് പക്ഷെ ഊണ് സമയയപ്പോ ഊണിന്റെ കൂടെ എല്ലാം കുറേശെ കുറേശെ അവിടുത്തെ എന്തൊക്കെ കറികളണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ളത് അതെല്ലാം അതിന്റെ കൂടെ കൊടുക്കുയിരുന്നു. നമുക്ക് അതറിയത്തില്ലായിരുന്നു നമ്മൾ ആദ്യമായിട്ട് പോയായിരുന്നു.
ആഹ ആ അത് ശരി, ആ ഊണ് കഴിക്കയാണെങ്കിൽ എല്ലാതൊന്നും ടെസ്റ്റ്‌ കിട്ടൂല്ലേ
ആഹ അത തന്നെ നമ്മൾ ആദ്യമായിട്ട് പോയായിരുന്നു ഷാപ്പിലെ ഫുഡ് കഴിക്കാന് അങ്ങനെ അവിടുത്തെന്ന് പറയുമ്പോ എന്തോ ഭയങ്കര നല്ല എരി എരിവുള്ള സാധന
ആ ആ ഞാന് ഇങ്ങനെ ഫോണിലൊക്കെ ഇങ്ങനെ ഓരോരു ഇ ഒരു വീഡിയോട്ടൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോ ഇങ്ങനെ നല്ല എരിവുള്ളതാണത് അവരിങ്ങനെ പറയണ ഇല്ല ഇല്ല പോയിട്ടില്ല
അത് ശരി ആ നല്ലതാ പിന്നെ ഞങ്ങള് പിന്നെ പാൽ ആഹ ഞങ്ങള് പിന്നെ പാൽക്കപ്പയും പിന്നെ താറാവിന്റെ കറിയും പിന്നെ മുരി മറ്റേ മുയലില്ലേ
അ അ
മുയലിറച്ചിയൊക്കെയ മേടിച്ച
ആ ആ അപ്പ വെറൈറ്റി ആണല്ലേ
ആ അത് തന്നെ കൊക്കിന്റെ ഫ്രൈ ഒക്കെല്ലേ അതെ പക്ഷെ ആ എന്റെ ചേട്ടൻ എന്ന് പറയുമ്പോ അത് പിന്നെ അങ്ങനെ വെറൈറ്റി ഇല്ലേ എവിടെ ചെന്നാലും പു ന്ന് പറഞ്ഞാ ആ മെനുവിൽ പുഴുക്കും ചീനിയും എന്തെലും ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വേടിച്ചിരിക്കും.
അതെങ്ങനെ, ന്നാലും ബിരിയാണി ഐറ്റംസ് ഒന്നും ഇല്ല അവിടെ അയ്യോ നാടനൂണ് അത്രയൊക്കെ ഉള്ളൂ, ഒരു കായലിന്റെ സൈഡിലായിട്ടാ വരുന്നത് അല്ല അതിന്റെ അടുത്തൊരു പള്ളി അങ്ങനെ പള്ളിയ എല്ലാം നല്ല ഒരു അന്തരീക്ഷമായിരുന്നു ഉ അവിടെ പോയി പിന്നെ ഞങ്ങള് ബീ ച്ചില് അങ്ങനെയൊക്കെ ബീച്ചില് അവിടെക്കെ പോയുള്ളൂ വേറെ എവിടെയും പോയില്ല. ഒ പനിയായിരുന്നു മോക്ക് അതുകൊണ്ട് പോവാൻ പറ്റിയില്ല.
അത്ശരി ആഹ് ആഹ് ഇല്ല്യം ദൂരെങ്ങോട്ടും പോകലൊന്നുല്ലാം
എവിടെ
ദൂരെസ്ഥലത്ത്ക്ക് മൂന്നാറ് അങ്ങനൊടി പോയിട്ടുണ്ടാവൂലല്ലേ
ല്ല അവിടൊന്നും പോയിട്ടില്ല പോണം ഇനി പോണം അടുത്ത വെക്കേഷന് പോവാന്ന് വിചാരിച്ച് അത്തെ വെക്കേഷന് പോണം
ഉ ഞങ്ങൾ ഇതുപലെ ഊട്ടിയിലൊന്ന് പോയി വെക്കേഷൻ സമയത്ത്
ആണോ അവിടെ എങ്ങനുണ്ട് ഇപ്പഴാണോ പോയ ക്ലൈമറ്റ് എങ്ങനുണ്ട്
അവിടെ അടിപൊളിയാണ് നല്ല തണുപ്പും ഏ പ്രത്യേകിച്ച് സമയായിരുന്നല്ലേ അപ്പൊ വെക്കേഷൻ സമയത്ത് ഉം പോവാ ഞമ്മള് അങ്ങനെ പോയി നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയിരുന്നു പക്ഷേ ആദ്യ ത്തെ ആ പഴേ തണുപ്പ് ഇപ്പല്ല എന്നാലും കൊഴ് പ്പല്ല അതുപോലെ നല്ല വ്യൂസും കാര്യങ്ങളും പിന്നെ തേയിലത്തോട്ടം അങ്ങനെ എല്ലാംത അടിപൊളിയായിരുന്നു ഫ്ലവർ ഷോ ഒക്കെണ്ടായിരുന്നോ
അഹ് ആഹ് ആഹ്
അടിപൊളിയാ
പണ്ട് ഞാ സ് പണ്ടൊക്കെ നമ്മള് സ് ആ അല്ലെ ടൂറിന് വണ്ടർലേയിലൊക്കെ പോകുമ്പം നല്ല ഭംഗിയായിരുന്നു നല്ല രസവായിരുന്നു അവിടെ അവിടെന്ന് പറയുമ്പോ മൊത്തം റൈഡുകളൾാണല്ലോ അതിനകത്തൊക്കെ ആ കേ ഉള്ള സമയം എല്ലാം കളിഞ് ഒത്തിരി ഡണ്ട് ട് നമുക്ക് അതിനകത്ത് കേറി കേറി പെട്ടെന്ന് പെട്ടെന്ന് കേറാൻ അറിയാവുന്നവരൊക്കെ ആണെങ്കി പെട്ടെന്ന് പെട്ടെന്ന് നമ്മള് കേറി അവിടെ നിന്ന് നിന്ന് സ്ഥലം കണ്ട് അവിടൊക്കെ നിക്കുമ്പഴത്തേക്ക് പോകും കേറി കേറി ആഹ് നല്ലതായിരുന്നു കറങ്ങി കറങ്ങി തലയും കൂടെ കറങ്ങി മനുഷ്യൻ ശർ ർദ്ദിച്ചവിടെ എല്ലാം കെടന്ന്
ഉം ആ അങ്ങനത്തെ റൈഡ് കൂടി കറിട്ട് ഞാനിപ്പ ഈ പെരുന്നാക്കതുപോലെ പ്പെ ഞങ്ങള്ന്ന് ഇവിടെ അടുത്തൊരു പാർക്ക് പോയി അവിടെ ഇതുപോലെ ഒരു റൈഡ് കേറിയിട്ട് ഈ ഛർദിച്ചു അതൊന്ന് നിർത്തി കിട്ടാൻ അവര് തുടങ്ങിയ പിന്നെ ഒരാ ടൈം ആയാലള്ളതുപോലെ അത് നിർ
അതേന്നെ നമ്മള് അവിടുന്ന് എത്ര പേടിച്ചാലും അവ് ഒരു നൃത്തത്തില്ല നമ്മള അവിടെ കിടന്ന അമ്മയന്നൊക്കെ വിളിച്ച് അച്ഛാമ്മന്നൊക്കെ വിളിച്ചാലും അവരെ നർത്തത്തില്ല
അതവര് ആദ്യം തന്നെ പറയും എത്ര സമയം കഴിഞ്ഞാലേ നിർത്തുള്ളൂ അത്‌ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്ന
പൺ ആ അത് തന്നെ പണ്ട് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടാ അവിടെ ഇങ്ങനെ ഒരു പെണ് വീണ് മരിച്ചെന്നൊക്കെ എന്തോ ഷോളിനകത്ത് കുരുങ്ങിയ എടുത്ത് അടിച്ചെന്നോ ഷോളൊക്കെ അങ്ങനാ പിന്നെ അവിടുത്തെ ഡ്രസ് ഒക്കെ ഡ്രസ് രീതിയൊക്കെ മാറ്റിയത് ഇപ്പപ്പോ എത്ര തന്നാലരും അവ പാന്റും ടീഷർട്ടും പറയുന്നത്
ഉ ശരി ആ അങ്ങനെ അപ കടണ്ടായി അതുകൊണ്ട് അവർക്ക് പേടി ആയിരിക്കും
ഉം കൊച്ചുങ്ങൾടേതും ആറൈടൊക്കെ ഉണ്ടല്ലോ ഇനി പോകുമ്പോ മോളെ കൊണ്ടു പോകണം
ആഹ് ആഹ് ആഹ് അങ്ങനെ നമ്മള് ഈ പാർക്കിലൊക്കെ പോയിക്കഴി ഒരുപാട് റെയ്ഡും കാര്യങ്ങളൊക്കെ ഇണ്ടാവും
ഉം അവടെ കൊണ്ട പോണം ഉ ഇവിടെ ബഹളവാ ആഹ് കൊണ്ട് പോവാത്തെയ്ന് അത്കൊണ്ടെയിനി ആഹ് എവിടെയും കൊണ്ട പോത്തോണ്ട് ഇനി പോണം
മ് മ് അത്ശെരി ആ ഇനിപ്പോ ഓണത്തിന് വെക്കേഷന്ണ്ടാവൊല്ലോ ഓണ സമയത്ത് പത്ത് ദിവസം സ്കൂളവധിയെല്ലായിരിക്കും അപ്പോ പോയാ മതിയല്ലോ ഉം ശെരി പിന്നെ നോമ്പാണ് അപ്പോ ഞങ്ങള് വൈകുന്നേരം ആറേ മുക്കാലിന്ന് വൈകുന്നേര ബാങ്ക് കൊട്ക്ക്ണ സമയത്തോള്ളൂ ഞങ്ങള് ചായ കുടിക്ക
ആ അത്ശെരി ആ ഇവിടെ ചായ മോള് എടക്കൊക്കെ കുടികോ ത്തൊള്ളു ഇടയ്ക്കൊന്നും കുടിക്കത്തില്ല
ആ ഹാ ചായ അത്ര നല്ലതൊന്നല്ലല്ലോ കുടിക്ക്ണത് കുടിക്കാതിരിക്കണെങ്കി അത്രേം നല്ലത്
അത് ന്നെ
ക്ഷെ ന്നെക്കൊണ്ടൊന്നും കയ്യൂലട്ടോ ചായ കുടിക്കാതെ ഓ ചെലോല്ക്കും ചായ കുട്ച്ചിട്ടില്ലേ ന്ക്കൊക്കെ ചായ കുട്ച്ചിട്ടില്ലെങ്കി തലവേദന വെര്ണൊര് ആളാണ് ഞാനൊക്കെ
പൊതുവേ പറഞ്ഞിട്ടുണ്ട് ചായ
മ്മ് അതെ മ്മ് ചായത്രേ ഒഴിവാക്കാൻ പറ്റെത്ര അത്രമ് ഒഴിവാക്കാണ് നല്ലത് ക്ഷെ ഞ്ഞെക്കോണ്ടൊന്നും പറ്റൂല ഞാനൊക്കെ ചായന്റെ വെറും ചായന്റെ ആളാണ് ൻക്ക് രാവിലിം വൈകുന്നേരൊക്കെ
ആ
അന്നത്തെ ദിവസം തന്നെ പോയി
അതെന്നെ എനിക്കും ചായ അങ്ങനെ അഡിറ്റാ ഞാന് ചായക്കകത്ത് ഇപ്പോ ഒരു വീട്ടീന്ന് നമ്മളിപ്പോ ഇവ്ട്ന്ന് ചായ കുടിച്ചാലും വേറൊരു വീട്ടിൽ ചെന്നിട്ട് ചായ വേണ്ടെന്ന് ഞാ പറയത്തില്ല ചായ ടാനേ പറയത്തൊള്ളൂ ആ തരൂന്ന് പറയും വേണംന്ന് പറയത്തൊള്ളൂ
അ ഒരു ടൈപ്പെന്നെ ഞാനും
വേറെന്ത് ചോയ്ച്ചാലും കൊഴ്പ്പല്ല ചായാന്ന് പറഞ്ഞ ഒരടിറ്റാ
ആ അത് ചെലപ്പോ രാത്രിണ്ടാക്കി കുടിക്കണം തോന്നിയാ അപ്പണ്ടാക്കി കുടിക്കും
ആ അതെൻ ആ ഇവിടെ ആ അപ്പർത്തെ പശൊക്കെണ്ട് അപ്പൊ അതൊണ്ട് സെറ്റ് പോയി മേടിക്കണ്ട ആവശ്യന്നുല്ല അവരമ്മക്ക് കൊണ്ട്തരും അപ്പോ മാസംങ്ങനെ കാശ് കൊടു ത്താമതി ഇപ്പ നമ്മള് എത്രെ മേടിക്കുന്നേന്ന് വെച്ചാല് നമ്മള് പ്പോ അധികം വേണന്ന് പറഞ്ഞാലും അവരോട് പറഞ്ഞാ അവരെടുത്ത് വെക്കും തലേന്ന് പറഞ്ഞാ മതി
അങ്ങനെണ്ന്ന്ണ്ടെങ്കി അത് സുഖാണല്ലോ പേക്കറ്റ് പാല് വാങ്ങിക്കേണ്ട ആവശ്യല്ലല്ലോ മ് മ് നമ്മക്ക് പിന്നെ പാല് വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കാറ് അല്ലെങ്കിൽ പാൽപ്പൊടി വെച്ചൊ ഉണ്ടാക്കും എന്തായാലും കട്ടൻചായേലും കുടിക്കും ട്ടൻ ചായായാലും മതി ചായ വേണം
ആ ഇവിടെ പിന്നെ ആ ശെരി ആ